ഹലോ
ഹലോ
കേൾക്ക്ണ്ടോ
ആഹ് കേൾക്ക്ണ്ട് എന്തെക്കേണ്ട് വിശേഷം
നല്ല വിശേഷം ചായുടിച്ചോ
ചായ മക്കളൊക്കെ ഒർങ്ങേനി ഇപ്പൊ ഓരോര്ത്തരൊകെ എണീറ്റ്ണ് ഇന്ന് അവധിയല്ലേ
ആഹ് മറ്റോന് ഇന്നെന്നാ ലീവില്ലേ
ഓനിനിയിപ്പോ അട്ത്ത മാസ്ത്തില് മൂന്ന് ദിവസല്ലേ ലീവ് വരൊള്ളു ഇനിപ്പ അട്ത്ത മാസം ലീവരൊള്ളൂ ഈ മാസപ്പ വന്ന് കഴിഞ്ഞ് പോയിലെ
ഇപ്പോന് സങ്കടണ്ടോ
സങ്കടൊക്കെണ്ട് പോകുമ്പളാണ് അവിട്ന്ന് ഇങ്ങട് വന്ന് പിന്നെ ഇവടെ കൊർച്ചൂസം നിന്ന് പോകുമ്പൊളൊരു സങ്കടാ
ആഹ് ഇപ്പെത്ര പഠിച്ചോന്
ഏഹ്
ഇപ്പെത്ര പഠിച്ച്
ഒന്നാവ്ണൊള്ളൂ
ആഹ്
വല്യത് ബാ ബാക്ക്ന്നാ തൊടങ്ങ്ണതെ ചെറിയ കുട്ടിയോളായതോണ്ട് കൊറേശെ ഇടക്കണൊള്ളൂ
ഓനെങ്ങനെ വേം കാണാതെ പഠിച്ചാൻ കയ്യോ
ആഹ് കൊഴപ്പൊന്നുല്ല ഒരു മടിയാണ് ചെലപ്പോ ഉസ്താദ്ന്നാള് കൊഴപ്പൊന്നുല്ലാർന്ന് ചോയ്ച്ചപ്പളേ
ഇങ്ങൾക്ക് എത്ര വട്ടാണ് കാണാ
ആഹ് ഇപ്പന്തായി കയ്യാനായോ ഡിഗ്രി
ഡിഗ്രി കയ്യാന് ആയിട്ടില്ല മൂന്നാം വർഷം തൊടങ്ങി ഇഞ്ഞൊരു വർഷൂടിണ്ട് നാലും കൂടിണ്ട്
ആഹ് പിന്നെ ഇന്റേൺഷിപ്പ് കഴിഞ്ഞോ
അതിപ്പൊ കയിഞ്ഞ് അയ്ന്റെ പ്രസന്റേഷനൊക്കെ ഇണ്ടായിരുന്നു നമുക്ക് എന്തൊക്കെ സ്കില്ല് കിട്ടി എന്നൊക്കെ ചോയ്ച്ച് അത്പ്പം രണ്ടീസം മുമ്പാ അതോണ് കഴിഞ്ഞ്
ആഹ് അപ്പം ഇതിന്റെ എടേലല്ലേ ഓടോ ഒരു മാൾളെവിടോപ്പോ വർക്കെയ്തീനില്ലോ കൊർച്ചോസം
അത് വെക്കേഷനിലാണ്
അത് ഇന്റേൺഷിപ്പിന്റെ ഭാഗാ
അതാണ് ഇന്റേൺഷിപ്പ് ആ അയിനാണ് അങ്ങോട്ട് പോയിനെ.
അതിന് എല്ലാ വർഷവും ഇണ്ടാവോ അടുത്ത വർഷം ഇണ്ടാവോ
ല്ല ഒരൊറ്റ ഒര ഒറ്റൊന്നൊള്ളൂ അയിന് അമ്പത് മാർക്കിണ്ട് അതിൽ കൊറെ കാര്യങ്ങളുണ്ട് മുപ്പത് ദിവസം ഇന്റേൻഷിപ്പ് ചെയ്യ പിന്നെ അവിടെ ഇന്റേൺഷിപ്പ് ചെയ് ആ പി പിന്നെ അവിടെ ഇന്റേൺഷിപ്പ് ചെയ്തതിന്റെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യ അത് പൊ നല്ല പണിയേനി അയ്നിപ്പോ. അത് ചെയ്യാൻ വേണ്ടി ലാപ്പൊക്കെ വാങ്ങി.
ലാപ്ടോപ്പ് വാങ്ങില്ലേ പുതിയത്
ആഹ് ആഹ അത് അയിലില്ലോണ്ട് ഇപ്പൊ അതൊക്കെ സിമ്പിൾ ആയി ചെയ്യാൻ കഴിഞ്ഞ് ഫോണിലൊന്നും ചെയ്യാൻ ഭയങ്കര പണിയാ.
ഫോണിൽ പിന്നെ ഹാങ്ങ്ആകും ചെയ്യും ഇത്ര ഇതിൽ കാണൂലല്ലോ? ക്ലിയർ ആയിട്ടേ
ആ ഓരോന്നുങ്ങനെ ടൈപ്പ് ചെയ്ത്ണ്ടാക്കണ്ടയാണ്. അതാണ് എത്രോ മുപ്പത് നാല്പ്പത് പേജ് റ്റേ ഉണ്ട്
പിന്നെ നമ്മളെ ഇഷ്ടത്തിന് എല്ലാം ചെയ്യും ചെയ്യു അങ്ങനെയായതോണ്ട് ലാപ്ടോപ്പ്. പ്പിലായാലേ സ്റ്റോർ ചെയ്തക്കാനും കഴിയും.
പിന്നെ ആയി പിന്നെ അയിന്റെ പ്രസന്റേഷൻ ഉണ്ടായിനി. അത് എല്ലാ ടീച്ചേഴ്സും ഞങ്ങളുടെ എചോടി എല്ലാ ടീ വ്യത്യാസം വരും അട്ടോലി ഇങ്ങനെ. ഏ അതിന്റെ എടയിൽ ഓരോ ക്വസ്റ്റ്യൻസ് ഒക്കെ അങ്ങ് ചോദിക്കും പിന്നെ ഒന്നും കൂടി ഉണ്ട്. വൈവ നമ്മളെ സ്വന്തക്ക് ഇല്ലെ.
ആഹ് അത് പ്രൊജക്ടിലൊക്കെ വരല്ലോ വൈവ.
ആഹ്
അങ്ങനത്തെ വൈവേക്കാരം ക്സ്റ്റൻസ് ഒക്കെഓല്ണ് ചോദിക്കല്ലേ?
ആഹ് അങ്ങനെ മൂന്ന് ടീച്ചേഴ്സ് ഇരുന്ന് നമ്മള് നമ്മളൊറ്റക്ക്ണ്ടാവും.
ആഹ്
അങ്ങനെയല്ലേ ആ അത് അതും കൂടിയുണ്ട് ഇതിന് ഫുൾ ആയിട്ട്. മാർക്കാണ്.
അൻപത് മാർക്കോ മൊത്തത്തിലോ?
ആഹ്
അതെങ്ങനെ ഒരു വർഷ വർഷത്തിനോ? ഒരു വർഷത്തെ പേപ്പറിനോ അതോ പിന്നെ എല്ലാ വർഷവും അൻപത് മാർക്ക് അങ്ങനെ വേറെ ഇണ്ടാക്കണോ?
ഏഹ് അത് ഒറ്റ പേപ്പറാ അതിപ്പോ ഇതും കൂടി കാര്. അത് ഈ സെക്കൻഡ് സെമ് ലാസ്റ്റിക്കനി. വെക്കേഷനിൽ ആ അതിനായിട്ട് ഇപ്പൊ ഇന്റേൺഷിപ്പ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മുക്ക് ലീവ് ഒന്നും തരില്ല നമ്മ ൾ വെകേഷനിൽ ചെയ്യ.
ഞമ്മള് സ്വയം റിസ്കില് നമ്മള് ലീവ് എടുത്ത് നമ്മള് കംപ്ലീറ്റ് ആക്കേണ്ടി വരുല്ലേ?
ആ ലീവ് എടുത്താല് അയി നമ്മക്ക് ക്ലെയിം ചെയ്യാനൊന്നും കയുല. അറ്റൻഡൻസ് ഈ ഇന്റേൺഷിപ്പ് എന്ന പേരില്.
ലീവ് തരൂല്ല.
ഇല്ല അങ്ങനെ മുപ്പതീസൊക്കെ ലീവ് എടുത്ത എന്തായാലും കൺ ഡോണേഷൻ അടക്കേണ്ടി വരും. ആയിരത്തി സംത്തിംഗറുപ്പണ്ട്.
കൺഡോണേഷനോ?
ആഹ് ഞാന്പ്പൊ ഒരു പ്രാവശ്യം അടിച്ച് മഞ്ഞ.
ഇപ്പൊ എന്റത് മൂന്ന് വർഷം. ത്തെ ഡിഗ്രിയും പിന്നെ ഒരു വർഷം വേറെ ഈ ഇന്റേൺഷിപ്പിന്റെ ഒരു പേപ്പറും അങ്ങനെയേല്ലത്.
ഏഹ് അല്ല അത് അതിന്നെ ഫോർത്ത് ഇയർ അതിന്നെ വേറെ അയില് അത് സാധാ അതേപോലെന്നെയാണ് നമുക്ക് പത്തഞ്ച് ശതമാനം ഇണ്ടയിലെ ആ ഫോർത്ത് സമ്മിൽ നമുക്ക് റിസർച്ച് പേപ്പർ മറ്റേ ഡോക്ടറേറ്റ്ല്ലേ
ആഹ്
അതെടുക്കാം അത് നല്ല പണിയാണ്
ഉം ഉം
ഞാൻ ചിലപ്പോ എടുക്കേണ്ടാവില്ലേ ഇപ്പന്നെ തേർഡ് ഇയർ തുടങ്ങിയപ്പോ തന്നെ ഫുള്ള് പണിയാണ് ആദ്യം ഒരു സമ്മ് കഴിയാനാവകുമ്പോളേ ഇനി കൊറെ അസൈൻമെന്റ് അങ്ങനെയൊക്കെ തരിയാ
ആ അപ്പൊ തുടക്കത്തിൽ തന്നെ ഉണ്ടാവും
ഇപ്പൊ തുടക്കത്തി തന്നെ ഫുള് പിന്നെ ഈ ഇപ്പൊ തിങ്കളാഴ്ചക്കെ ഞങ്ങൾക്കരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാനുണ്ട്. എന്താ ഞങ്ങൾക്ക് ഞങ്ങ എച്ചുകൂടി ഒരു ഒരു വിഷയം എടുക്കണ്ട്
ആഹ്
അപ്പൊ അതില് അതെന്താ വച്ചാല് കൊക്ക കോള ബ്രാൻഡില്ലേ
ആഹ്
അത് നമ്മളെ ഇപ്പ ഇന്റെ ഇവടെ ഉള്ളസിറ്റീത്തെ സ്ഥലത്തില്ലെ ഏതൊക്കെയ ഷോപ്പില് ഏയ് ഐ
അത് സെൽ ചെയ്യണ്ട നക്കാരോ
അത് ആ ഷോപ്പില് പോയിട്ട് അപ്പോ ഒരു ഒരു കൊക്കകോള വിറ്റാഅയിനെ എത്ര പ്രോഫിറ്റ് കിട്ടും ഈ ഒരു ആഴ് എത്ര കൊ കൊ കോള വിക്ക ണ്ട്
അത് കടക്കാർക്ക് പറഞ്ഞു തരാനും മടിയക്കാരം
ആ ഓല് ഐ ഡി കാർഡ് ഒക്കെ ഇട്ട് പോകേണ്ടി വരും
ആഹ്
അത് എന്നിട്ട് അങ്ങനെ നൂറ്റി അമ്പത് കോക്കോ കോളന്റെ ലിസ്റ്റ് എടുക്കാണ്ട് അത് ഇന്ന് പോണം ഇന്ന്മൂന്ന് ആ ഇന്ന് പോയി ഇടുക്കണം തിങ്കളാഴ്ച സബ്മിറ്റ് ചെയ്യണം അതിന്റെ
ങ്ങട് ഈ ഒറ്റക്ക് പോവുക
അല്ല എന്റെ കസ്റ്റന് പോലും
ഏ
എന്റെ അമ്മായിയുടെ കുട്ടിലെ കസിന്
ആകസിന് ഉ ഉ
ഓള് പോരും അപ്പൊ പിന്നെ ഞാൻ അങ്ങനെ ചോദിക്കണ ഫോട്ടോക്കെ എടുക്കണ് അന്റെ പ്രൂഫിന്
ആഹ് ആക്ക ഇതില് സബ്മിറ്റ് ചെയ്യാണ്ടാവും
ആഹ് ഇതിപ്പോ എല്ലേ നമ്മള് ഏ ഐ എന്ത് വർക്ക് തന്നാലും ഏ. ഐയൂസ് ചെയ്യയാണ് ചെയ്യ ചെയ്യല് ചെയ്യ എല്ലാരും അപ്പപ്പോ എന്ത് ചെയ്യയാണേങ്കിലും പ്രൂഫ് വേണം
ആ അതിപ്പോ എല്ലാ കാര്യത്തിനും അങ്ങനെ തന്നെയാണ് വീഡിയോസോ ഒക്കെ വേണല്ലോ നമ്മള എന്തെങ്കിലും ഒരു മീറ്റിംഗ നട തണങ്ക അത്പ്പൊ വീഡിയോ ഇടണം
ആഹ്
അത് ഞാൻ ഇവിടെ കുറച്ചു ദിവസം അങ്കണവാടി ടീച്ചറായി പോയിന്ന് അങ്ങനെനി ഇവിടെ മാസം മാസം മീറ്റിംഗ് വെക്കണം മീറ്റിഗ് വെ ച്ചഅതിന്റെ വീഡിയോ ഇടണം അതിന്റെ ഫോട്ടോ ഇടണം പിന്നെ കുട്ടികൾക്ക് കൊടുക്കണ ഫുഡിന്റെ ഫോട്ടോ ഇടണം എത്ര കുട്ടികൾ വന്ന് അതൊക്കെ ഇപ്പ ഫോട്ടോ വിടണം ഇപ്പ എല്ലാത്തിനും അങ്ങനെ ഒരു ഓപ്ഷൻ വ ണല്ലോ അതേപോലെ അമൃത ന്യൂട്രിമിക്സ് വാങ്ങാണെങ്കിലും അമ്മമാരെ ഫോട്ടോ എടുക്കണം അല്ലാതെ കിട്ടൂലപ്പം ഈ കെ വൈസി ചെയ്യ അങ്ങനെ എന്തോ ഒരു പരിപാടി ഉണ്ട് പ്പം റേഷൻകാടയിലൊക്കെ അങ്ങനെ ആയി മാറിയില്ലോ ഇപ്പൊ എല്ലാത്തിന്
ഈ അംഗൽവാടി ടീച്ചർ നല്ല പണില്ലെ പരിപാടിയല്ലേ
അംഗൻവാടി ടീച്ചർ പണിണ്ട് പക്ഷെ ഒക്കെ അപ്പൊ അപ്പൊ ചെയ്യണം അപ്പൊ അപ്പൊ ഫോണില് എല്ലാ കാര്യങ്ങളും ചെയ്ത് നമ്മള് സെറ്റ് ആക്കി കൊടുക്കണം പിന്നെ അതിന് പുറമെ കുട്ടികളെ പഠിപ്പിക്കുവേണം സാലറിയും കുറവാണ്
ഞാൻ ഇപ്പ ഇന്റേൺഷിപ്പ് പ്രസന്റ് ചെയ്ത് പറഞ്ഞില്ലേനോ അതിൽ ഇങ്ങനെ കൊറേ ഞങ്ങൾ അവിടെ ചെയ്ത വർക്കുകള് ഞങ്ങളൊരു ഇത്ണ്ടാക്കീന് ഞങ്ങൾക്ക് തന്നീന്ന വർക്ക് കേസ് ചെടി ചെയ്യാനേനി അപ്പൊ ആ കേസ് ചെഡീന്റെ ഫോട്ടോ എല്ലാം വണ്ടി ന്നു
ഉം
നമ്മൾ പറയുന്നൊെക്കെ വെർ അതെങ്ങനെയാണ് എന്തെങ്കലും ഒക്കെ പറയാത്തിട്ട് അതിനൊക്കെ തെളിവ് വേണം
ഉം ഒക്കെ ഫോട്ടോ അയിന്റെ കൂടെ വെക്കേണ്ടി വരും
ആഹ് പ്പ നമ്മള് പി പി ടി ണ്ടാക്കൊല്ലോ തില് കാണിക്കാന് എന്താ പ്രൊജക്ടർല്
ഞാനൊക്കെ ഡിഗ്രി പഠിക്കണ ടൈമിലാണ് ഫസ്റ്റായിട്ട് സെമ് വന്നത് ഈ സെമസ്റ്റർ സിസ് റ്റം വന്നത് ഞങ്ങളെ ഫസ്റ്റ് പരീക്ഷണം.
ആഹ്
രണ്ടായിരത്തി പന്ത്രണ്ടിലാണത്. പക്ഷെ അന്നാ ടീച്ചേഴ്സിനൊരൈഡ്യലേനി ടീ ച്ചർമാരുറീല്ല ഓൽക്ക് എന്താന്ന് പോലും അറിലേനി ഞങ്ങളെന്നെ പഠിച്ചെട്ത്തക്കേനി അന്നൊക്കെ
ആഹ് ആഹ് നങ്ങള്പ്പോര് പരീക്ഷണന്നേനി ഫോറിയർ എങ്ങനാ
ഡിഗ്രി പ്പൊ എട്ക്കണെങ്കി തന്നെ ഇങ്ങൻത്തൊരോ വർക്കുകളൊക്കായ ഡിഗ്രിക്ക് പോരാനും കുട്ട്യൾക്ക് മട്യേകാരം.
ഇപ്പയ്ന് എല്ലാരും ഡിഗ്രിട്ക്കാണ്.
ആഹ് അയിന് എല്ലത്തിനും ഡിഗ്രി നിർബന്ധാക്കീണ്.
ആഹ്
ഒര് അമ്മളൊര് ജോലിക്ക് അപേക്ഷിക്കണെങ്കിലൊക്കെ ഡിഗ്രി നിർബന്ധയിണ്.
ഉം
പ്പൊ ഡിസ്റ്റൻസായും ചെയ്യല്ലേ പണ്ട് കാലത്ത്ലോല് കൊന്നും ചെയ്യാൻ പറ്റാത്തൊരൊക്കപ്പൊ പ്രായായോരെക്കെ പ്ലസ് ടു, പത്താം ക്ലാസ് ഡിഗ്രി ഒക്കെപ്പോ ചെയ്യാണല്ലോ
ആഹ് ആഹ് ആഹ്
വീട്ടിലിര്ന്നാണ്ട് ചെയ്യാൻ പറ്റുപ്പോ ഞമ്മളെ യൂണിവേഴ്സിറ്റ്യല്ലെ ങ്കി വേറെ യൂണിവേഴ്സിറ്റിയിലൊക്കെ ചെയ്യല്ലോ
ആഹ് ഡിസ്റ്റൻസായിട്ട്ല്ലേ
ആഹ് കേരള നമ്മളാ ക്ക യൂണിവേ സിറ്റിന്റെ ലേറെ എള്പ്പാണ് പൊർത്ത് ല്ലെ യൂണേഴ്സിറ്റികള്ന്നാ പറിണെ
ആണ്ല്ലേ
ഉം സിലബസ് ഒന്നും കൂടി എള്പ്പാണ് കാലിക്കറ്റ് യൂണിവേഴ്സി റ്റ്യൊക്കെ നല്ല പ്രയാസാണ്.
ആഹ് നമ്മക്കല്ലെ സ്കില്ല് കിട്ടാനായിരിക്കും. ഈ ഇന്റേൺഷിപ്പൊക്കെ ഇപ്പൊ കൊ ന്നെ അതൊക്കെ പ്പല്ലാണല്ലോ പിന്നെന്താ ഇങ്ങളെ പണ്യൊക്കെ കയ്ഞ്ഞോ?
എങ്ങനെ
പണ്യൊക്കെ കയ്നോ?
കയ്ഞ്ഞിട്ടൊന്നുല്ല. ഓരോന്നങ്ങനെ തൊട്ങ്ങ്ണ്ട് ഇന്നൊഴിവായപ്പങ്ങനെ മട്ച്ച് നിന്ന് ഇന്ന്പ്പോ മക്കള് വീട്ടില് ണ്ടാവുമ്പോ ന്നൊക്ക പാടൊര് ബഹളെക്കാരം
വേഗം പണി തീർക്കുങ്ങള് രാവിലെന്നെ
ആഹ ഒരാള് പത്ത മണിക്ക നഴ്സറി വണ്ടി വെരാ ഓം പോയാ തന്നെ കൊറെ പണി കൊർഞ്ഞ പോലെണ്.
ആഹ്
ഓനോരോന്ന്ങ്ങനെ വാശി പിടിച്ചോണ്ട്ക്കും അത് വേണം ഇത് വേണം
സ്നാക്സ് ന്നൊന് ഇഷ്ടപ്പെട്ട വാണ്ട്യരു അയ്ന് അമ്മള് കൊട്ത്തോന്നോന് പ റ്റൂല അപ്പൊ ഒന്നും കൂടി വീണ്ടും പണിട്പ്പിക്കും. അങ്ങനെക്കെണ് അൻക്ക്‌പ്പ ഇഞ് വെ ക്കെഷനന്നും ഇപ്പൊ വല്ലാതെ കിട്ടൂല ലെ
ഇഞ് ഞങ്ങള് സെർനോട് ഞങ്ങള് പർഞ്ഞേ
ഉം
വെക്കേഷനൊന്നും ഇപ്പ ഇല്ല അതൊക്കെ എന്താ വെച്ചാ പ്പൊ സെറ് ഇങ്ങട്ട് ചോഴിച് ങ്ങക്ക് എത്ര വയസ്സായി ഇഞ് ങ്ങക്ക് ലീവ് ന്ന്ല്ല തൊന്നും ഉണ്ടാവൂല
ആഹ്
ഇഞ് ഇങ്ങൻത്തെ കാലം എങ്ങനെക്കാരം ന്നൊക്കെ പർഞ് എന്തൊക്കെയോ പർഞ്
തൊക്കെ എ ഐ യാണ് ഇപ്പ നമ്മളീ പഠി കൊർച്ച്‌ കഴിഞ്ഞ ഒക്കെ വെർതെക്കാരം ഇഞ്ഞൊക്കെ എ ഐ യുഗാണ് ഫുള്ള് ഇപ്പൊ എ ഐ ന്റെ കോഴ്സുകളൊക്കെ തോട്ങ്ങിണല്ലോ
ഇന്റെ വോയിസ് ഇപ്പൊ എ ഐ ന്റെ ആണ് അഴില് എ ഐ ഒക്കണ്ട് ഡിജിറ്റൽ മാർ റ്റിങ് അതുകൊണ്ട് താവൂല വിചാര്ക്ക
ആഹ് വേറെന്താന്നാ പിന്നെ ഞാന് മോന് വിളിക്ക്‌ണ്ട് ന്നാ പിന്നെ വിളിക്കാട്ടോ
ആഹ് ആഹ് ന്നാ ഓക്കെ